ന്താ വർത്താനോം
നല്ലർത്താനം സുഖന്നെ
ഉം ന്താ പണി?
പണി എന്താ ഫുഡ് കഴിക്കണം ഫുഡ്ഡ് ണ്ടാക്കി വെച്ചീണ് ഫു ഫുഡ്ഡ് കഴിക്കണം മക്ക് കൊടുക്കണം വീട്ടിലാണ്
ഉം ഫുഡ്ഡ് കഴിക്കലൊന്നും കഴിഞ്ഞില്യ
ഇല്ലേയ് കഴിഞ്ഞില്ല ഇന്ന് സാധാ ഫുഡ്ന്നെ
ഉം
എന്നും ഓരോ ഉം വെക്കേഷൻ ആയോണ്ടേ സാധാ ഫുഡൊന്നും ഇപ്പൊ പോവൂല മറ്റേ രാവിലെ സ്കൂള്ള് പർണെച്ചാ പിന്നെ വൈകുന്നേരം അല്ലെ വെര്ല് അപ്പൊ പിന്നെ നമ്മക്ക് സാധാ ഫുഡ് എന്തെങ്കിലും ഒക്കെ മതീനി ഇപ്പൊ സാധാ ഫുഡൊന്നും പോവൂല എന്നും ഓരോ വെറൈറ്റി വേണം ഇന്നലെ പിന്നെ മന്തിയ്നി രാത്രി
ഞാന് ഇന്ന് മന്തിയാണ്ടാക്കിയെ
ഏഹ് എങ്ങനെ വീട്ടില് ഇണ്ടാക്കിയതാണോ വാങ്ങിയതോ
ഉം ഞാൻ വാങ്ങലല്ല ഞാണ്ടാക്കലന്നെ ഞാൻ വീട്ടില്
അയ് യമ്മക്ക് മാത്രവുമ്പോ കൊർ ച്ചൊക്കെ വുമ്പോ ണ്ടാക്കലൊക്കെ നടക്കും ഞ്ഞി എന്തെങ്കിലും പരിവാടിക്കെ അങ്ങനൊക്കെ ൻക്കും അറിയാ
ഉം
കൊർച്ചൊക്കെണ്ടാക്കാനറിയ എങ്ങനെ തോനെ പരിവാടിക്ക് അങ്ങനെ അല്ലാതെ ഒര് രണ്ട് മൂന്നാല് ലോന് അങ്ങനൊക്കെ വെക്കോ
ഓഹ് ഞാൻ പത്തി ലോം വരെ യൊക്കെ വയ്ക്കും ഫുഡ് ണ്ടാക്കും ഞാൻ പരിവാടിക്കൊക്കെ ഞാനെന്നെ വെക്കലാ
ഞാൻ തുവരെണ്ടാക്കി ഓക്കില്ല
ഉം
അപ്പൊ ഹോട്ടൽന്ന് വാങ്ങണേ എന്തെ അയിന് വീട്ടിൽ ത്തെനെക്കാട്ടി ഒന്നൂടി ടേസ്റ്റ് ഹോട്ടൽത്തല്ലേ
വെക്കണ ഫുഡ് അയിന് ക്കൂലല്ലോ ഹോട്ടല്ണാ ഓലെ ന്തൊക്കെ ചേർക്കാന്നറീലല്ലോ
പക്ഷെ ടേസ്റ്റ് മാറ്റം അതല്ലേ അതല്ലേ ഒന്നൂടി ടേസ്റ്റ്
ഉം പലേ കെമിക്കലും ചേർക്കണെല്ലേ അപ്പൊ പിന്നെ പുട്ടിയെക്ക് എപ്പളും ങ്ങനെ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കൊട്ത്താ ശരിയാവൂല അപ്പൊ ഞാൻ വീട്ട്ന്ന്ണ്ടാക്കി കൊടുക്കും അസു രോഗങ്ങള് ഇപ്പത്തെ ഭക്ഷണരീതി കൊണ്ടാ പല രോഗങ്ങളും കളറുകള് കെമിക്കലുകളൊക്കെ ചേർക്കണേനൊട്
ഉം ഉം അല്ല ഹോട്ടലത്തെ മന്തീല് എന്തായാലും
ഉം പല കളറും ചേർക്കൂലേ എവിടെ പോയോ ഹലോ പോയോ ഹലോ ഫോട്ടാട്ത് വണ്ടീല് ചേർത്ത് തേട്ടേ പോയി ന്നേ?